കഴുപ്പൊക്കെ കഴിഞ്ഞോ?
കഴിച്ചില്ലാ,
പ്പാരും വാങ്ങൂല,
ക്കെ ചോറൊ ക്കെവെന്ത് വെച്ചിരി കഞ്ഞി ആക്കി വെച്ചിരിക്കുന്നു ഇനി അതെല്ലാം, കഴിക്കണം, ആഹ് ഇവിടെ ഒത്തിരി ലേറ്റ് ആഹ താമസിക്കുവേ, എല്ലാരും കഴിക്കാനായിട്ട്,
ഇവിടൊണെങ്കി ചോറല്ലാം വിളമ്പന്ന് അച്ഛൻ
കഴിക്കാനായിട്ടോ
മ്മ് കഴിക്കാനുള്ള ദിർത്തിയാ എല്ലാവർക്കും ഇവിടെ നേരത്തെേ കിടക്കുവേ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ അതിന്റേതായ അസ്വസ്ഥതകളും എല്ലാം ഉണ്ട്
ആഹ എല്ലാരും ക കഴിച്ചിട്ടൊക്കെ കടക്കട്ടെ ഇനിയിപ്പ ഇരുന്നിട്ട് വല്യ കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുകന്നുള്ളതലെ
അതെ അത് കാരണം ഇങ്ങനെ ഇതുന്നും ഇനി ഉറങ്ങാൻ പാട് ആനെ
ആഹ കുഞ്ഞുങ്ങളെഒറ ക്കാൻ പാട അത് തന്നെയല്ല ഉറങ്ങാൻ നമുക്കോട്ട് ഉറങ്ങാനും പറ്റില്ലല്ലോ
പകലേ പകല് കൊറച്ചു നേരം ഉറങ്ങിയായിരുന്നു രാവിലെ
ആഹ പകൽ ഉറക്കണം പക്ഷെ ഒത്തിരി നേരം കിടത്തി ഉറക്കല്ല എല്ലാത്തിനും ഒരു പരിധി വെച്ചേ ഉറക്കാവുള്ളൂ അല്ലെ പിന്നെ രാത്രിയില് ഉറങ്ങു നമ്മളായാലും ഒത്തിരി നേരം പകൽ ഉറങ്ങിയാ രാത്രി ഉറങ്ങാൻ പറ്റുമോ
ഇല്ല
അതുപോലെല്ലേ കുഞ്ഞുങൾ അപ്പൊ പിന്നെ നമ്മളെ ആ അതനുസരിച്ച് അവർക്കൊരു കൃത്യമായിട്ടൊരു ചട്ട വിട്ട ടുത്താൽ മതി അപ്പൊ അവര് ആ രീതിൽ അങ്ങ് പൊക്കോളും
ആ
കുളിച്ച് കുളിച്ച് കേറി കഴിയുമ്പൊഴ് എന്തായാലും ഇച്ചിരി നേരം ഒന്ന് മയങ്ങും ച്ചെല പിള്ളേര് കുളിച്ച്കഴിയുമ്പൊ ഒരു സുഖവല്ലേ കെടന്നുറങ്ങാന് ചെല പിള്ളേരിച്ചിരി നേരം ന്നാലും ഒത്തിരി നേരം ഉറക്കി ക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഇതുങ്ങൾ ഉറങ്ങുകേല ഈ ആച്ചന്മാരൊക്കെ വ കഴിയുമ്പം അവർടെ ഇടക്ക്കെടന്ന് അവർക്ക് ഉറങ്ങണം
പകല് പകലൊറക്കം കൊറവാ കൊറച്ച് നേരം ഇരിക്കും പിന്നെ സന്ധ്യാവുമ്പൊ ഒരു ഉറക്കമുണ്ട്
ആഹ് അതാവാ കുളി കഴിയുമ്പത്തേനും ഒന്നിച്ചിരി നേരം മയങ്ങും അല്ലെ
ആ പിന്നെഓർത്ത് കളിക്കുവാണെ കളിച്ചോട്ടേ അപ്പൊ കളിച്ച് കഴിയുമ്പൊ ഒരു ക്ഷീണം കാണോ ള്ളൂ
കാണുവല്ലോ അന്നേരം നന്നായിട്ട് ഭക്ഷണം കൊടുത്തേച്ച് ഒപ്പിടിച്ചിട്ട് ഒ റക്കിയാൻ മതി
ചോറൊക്കെ എട്ടര ഒമ്പാമ കൊടുക്കും
കാ കൊടുക്കൂ അല്ലേ
ചോറൊക്കെ കൊടുത്തിട്ടായിരുന്നു കളിക്കുന്ന്
ആഹ അ കഴി കളിച്ച് കഴിയുമ്പൊ പിന്നേം വിശക്ക്അലേ
ആഹ അപ്പൊ പാല് കൊടുക്കും
ആഹ എന്തേലും ഒക്കെ മാറീംതിരിഞ്ഞും കൊടുത്ത് കഴിപ്പിച്ചങ്ങ്കെട എത്തിക്കോണം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് കിടത്തിയില്ലേ പിന്നെ അങ്ങ് പാല് കുടിക്കാലെ വയർ നിറയൂലല്ലോ ചെറിയൊരാശ്വാസത്തിനല്ലേ പറ്റു ള്ളൂ വയർനിറയണേ അല്ലാതെ എന്തേലും കഴിക്കണ്ടേ
ആഹ
എപ്പോഴും എപ്പൊഴും എപ്പൊഴുമേ പാല് കുടി ച്ചാലും മൂത്രോഴിക്കുമ്പൊ അതങ് തീരും പിന്നെന്താ
ആഹ രാവിലെ പിന്നെ
പയി വേറെ എന്താ വെച്ച്
കറി മാ മീൻ വറുത്തത് ഒണ്ട് മീൻകറിഒണ്ട് ആ ഇത് രണ്ടും ഉള്ളൂ കറി
ആഹ എല്ലാരും കൂടി ഭയങ്കരെ സന്തോഷി പ്പീരാന്ന് തോന്നുന്നു പിള്ളാരെ പോ നാളെ പോന്നോണ്ടുള്ള സന്തോഷാണൊ പോകുന്നേന്റെ സന്തോഷമായിരിക്കും
ആഹ ഏ
കുഞ്ഞാവക്ക് കുഞ്ഞാവയ്ക്കൊക്കെ അച്ഛന്റെ വീട്ടിൽ പോകുന്നതിന്റെ സന്തോഷാ യിരിക്കും
ഏ മ്മ്മ് ഒന്നും പറയാൻ പറ്റത്തില്ല
അതുങ്ങളിപ്പൊ ആരെ കണ്ടാലും പോകുന്ന പോലെയല്ലേ നിക്ക്ന്നെ ഏ ഉം
അതെ ആരെ കണ്ടാലും നോക്കും കൊറേ തവണ നോക്കിട്ടൊക്കെ ചിരിച്ചു കാണിക്കത്തുള്ളൂ
ആഹ എന്നാലും ഒന്ന് നമ്മളൊന്ന് ച്ചിരിക്കും ആണെ ബാ ക്കി ഇട്ടോളും ക്കൈന്ന് ആ
അങ്ങനൊക്കെ ചെയ്യും നുമ്പെ സമയം പെട്ടെന്ന് പോകുന്നുണ്ടാരു ന്നെ ഇപ്പം സമയം പാത്ക്കെയാ പോവുന്ന
ആ അതെ ഹ് ഇടി വെട്ടിയാര്ന്നൊ നിങ്ങക്ക് മഴ പെയ്തപ്പം
മഴെ മഴ മാത്രള്ളൂ ഇടിയൊന്നുമില്ല
ഇടിയില്ലായിരുന്നല്ലെ കഴിഞ്ഞ ദിവസൊക്കെ ഞങ്ങക്ക് ഇവിടെ ഭയങ്കര ഇടിആയിരുന്നു ഇടീന്ന് പറഞ്ഞാ നമുക്ക് തീ പോലെ തീ പൊട്ടുന്ന തീ വരുന്ന പോലത്തെ മിന്നലായിരുന്നു ഇവിടെ ഞങ്ങടിവിടേക്കെ
എങ്ങനിരിക്കും
ഞങ്ങളതക ത്ത് കേറി ഓഹ് നമ്മളീ ഫേസ് ചെയ്തേച്ച് അവിടിരുന്നല്ലേ പറ്റുവോള്ളു
അതെ മരങ്ങളൊക്കെ ഇഷ്ടം പോലൊണ്ടോ
ആഹ് മരങ്ങളൊക്കെ ഒണ്ട് പക്ഷെ മരം നിക്കുന്നകാണാ ഒള്ളെങ്കി പേടിയാ എന്താന്ന് ചോയ്ച്ചാ കാറ്റടിക്കുമ്പോ ഭയങ്കര ഒരു ഊരു പേടിയാ ഇതൊക്കെ ഒരു വീഴുവോ വീഴുവോന്നോർത്തൊരു പേടി എപ്പഴാ കായി ഈ വെല്ലം റബ്ബറും ഉണ്ട് പ്ലാവൊണ്ട് എല്ലാ ഒണ്ടേ ഇതിപ്പോ നമ്മക്ക് അറിയത്തില്ലല്ലോ ഈ കാറ്റി കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കണ്ടില്ലേ ആഹ് ചൂഴലിക്കാറ്റിന്റെക്ക ഓരോ ഇത്
ഉ
ഓരോന്നൊക്കെ കാണ്ട് കഴിയുമ്പ നമുക്കങ്ങ് പേടി വരുന്ന്
ഓരോ മഴ വരുമ്പളും സത്യം പറഞ്ഞ എനിക്ക് പേടിയാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മഴ പെയ്തപ്പളല്ലായിരുന്നൊ ഉരൽ ഉരുൾപൊട്ടല്
ഉരുൾപൊട്ടലൊണ്ടായത് അയ്യോ അതെന്ത് ഭയങ്കര അ അത് ഓരോരുത്തരായ എസ് എസ് സ് പരീക്ഷ എഴുതിയേന്റെ എഹ് പിള്ളേര് പ ത്തിലെ പരീക്ഷ എഴുതിയ പിള്ളേർടെ ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടോ സങ്കടം വരും ഒരു വീട്ടിലൊരാള് മാത്രവും അപ്പനും അമ്മയും മാ ത്രവും ഒക്കെ തനിച്ചാകുന്ന ഒരവസ്ഥയല്ലേ വെല്ലാത്തൊരു ദുരന്തവായിരുന്നത്
അത്
ആഹ് അതെ ആർക്കു അങ്ങനൊരു ഇത് വരാതിരിക്കട്ടെ
അതേ ഈപ്രാവശ്യം വല്യ മഴയൊന്നു ഇപ്രാവശ്യം വല്ല്യ മഴ പെയ്യാതിരുന്നാ മതിയാരുന്ന്
ശത്രുക്കക്ക് പോലും വരാതിരിക്കട്ടെ ഇതിപ്പോ ഇങ്ങനീ ഭയങ്കര ചൂടല്ലാരന്നൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല മഴ ഏത് രീതി പ്രതികരി ക്കുവന്നെ മനുഷ്യരെല്ലാം ഈ ഭൂമിയെ ഇതുപോലെ അങ്ങ് ചൂഷണം ചെയ്യുവല്ലേ ഈ മൃഗങ്ങളോട് വരെ കാണിക്കുന്ന കണ്ടില്ലേ ഈ. ചൂ അതുപോലെ ചൂടുള്ളപ്പം എന്ന എത്ര സ്ഥലത്താ ഈ ആനയൊക്കെ എടെ ഇരുന്ന് നമ്മള് കണ്ടത്. ടി വീലെ ന്യൂസില് കണ്ടില്ലേ പാപ്പാമാരെ കുത്തിയതും. അതോ ഭയങ്കര ചൂട് മനുഷ്യൻ എറങ്ങി നടക്കാൻ മേലാത്ത ചൂടത്ത് ഈ മൃഗങ്ങളെ ക്കെ ചൂടൊട്ടും പറ്റിയില്ല ചൂട് പറ്റി അതിന്റാത്തൊന്നാത് ഒന്നാതത്രേം വലിപ്പ ഒള്ള് നമ്മ നമ്മക്ക് പറ്റുന്നില്ലാ ഒന്നാതത്രയും ശരീരവലിഭാരം ഒള്ള ഒരു ജീവനുള്ളതല്ലേ എന്തായാലും ജീവിയാന്ന് പറ ഞ്ഞാലും അതൊക്കെ പിന്നെ എങ്ങനാ ഇതിനൊക്കെ ഈ കഴിഞ്ഞടയാ ഉം അമ്പല ത്തി തൊഴാൻ കൊണ്ടുവന്നതല്ലായിരുന്നൊ മൃഗങ്ങളോടൊക്കെ ഓരോ
കാണിക്കുന്ന
അതേന്നെ ഭയ്ങ്കര ചൂടാണെ കാസേരെ പിടിച്ച് എഴുന്നേറ്റ് നിക്കുവ
ആഹ് ബ വീഴാതെ താഴെ പോകാതെ നോ ശ്രദ്ധിച്ചോണം.
ആഹ് അന്നട്ട് തുള്ളുവായിരുന്ന്. അഹ് ആഹ് പിടിച്ചു മാറ്റുന്നേന് ആഹ് ഞാനാ കൊടുക്കുന്നെ
ആഹ് അമ്മച്ചി അവിടെ എന്തൊക്കെ പറയുന്നു
ആ ആ പിടിച്ചു മാറ്റിയ പിന്നേം പോയി കസേലെ തന്നെ വലിഞ്ഞ് കേറും
ചെലപ്പം തോന്നും നല്ല രസവാ കളിയന്ന് ഓ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടാ കളിക്കുന്നത്.
ആഹ എന്നെ കണ്ടോണ്ട ഇരുന്ന ഓ അവിടെ ഇരുന്ന് കളിച്ചോളും
ഇനി എക്സാം പരീക്ഷ ഏ
ഞാൻ ആ പരീക്ഷയ്ക്ക് കൊടുത്ത പക്ഷെ എഴുതാൻ പാകം പറ്റിയില്ല എവിടാന്ന് പോലും നോ നോക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം വന്നത്
ടുത്ത പരീക്ഷ നോക്കാം. ഒന്ന് പോയെങ്കിലും നമ്മൾ പരാജയപ്പെടാൻ പാടില്ലല്ലോ?
അല്ല ഒത്തിരി എഴുതാതിരുന്നായിരുന്നു. അങ്ങനെ എഴുതാതിരുന്നാല ശരിയാക തില്ലല്ലോ
എഴുതാതിരുന്നാലും ശരിയാത്തില്ല
ആ അതാണ്.
വലിയ രീതിയിൽ പഠിച്ചൊന്നുമില്ല എന്നാലും ഞാൻ പോ പോയങ്ങ് എഴുതിയായിരുന്നേ.
ആഹ ആ
ഇല്ല ഒന്നും ആയില്ല
ആ രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഉണ്ട്
ഇതൊക്കെ ഇതിനകത്ത് പറയുന്നുന്നതിന് കുഴപ്പമുണ്ടോ?
എന്നാ ചെയ്യാനായിട്ടാ സാഹചര്യം അതുപോലൊയ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ?
ആഹ, കഴിക്കാറായിരിക്കും എല്ലാരും അല്ലേ?
കഴിക്കാറായോ ഇവരാരിലും നോക്കുവായിരുന്നു വെളിയിലിറങ്ങി സമാധാനത്തോടെ പറയാൻ ഉം
ഇനിയിപ്പ എന്തേലും മഴയുടെ മഴ എല്ലാം ഞങ്ങക്കിപ്പ ഇച്ചിരി കുറവുണ്ട്
അഹ്, അതെ ഇവിടെ തണുപ്പ് ഉണ്ട് എന്നാ അകത്ത് ഭയങ്കര ചൂടാ
ആ അകത്തു ഭയങ്കര ചൂടാ മഴ ഇനിം പെയ്യും വൈകിട്ടേക്ക് കാണുമായിരിക്കും
ആഹ, വൈകിട്ട് മഴ കാണും.
എന്തെങ്കിലും കളിക്കാൻ എടുത് കൊടുക്ക് കാണ്ട കടന്ന് കാറുന്ന്
കൊടുത്ത് കൊടുത്ത് അതൊന്നും പോര അത് അവരു ഉദ്ദേശിക്കുന്ന സാധനം വേണം
പിള്ളേര് അങ്ങനെയാ അവര് പക്ഷെ ഒരു പ്രായം വരെ അത് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ തിരിച്ചറി വായിക്കഴിയുമ്പോ അങ്ങനെ കാറുമ്പോ നമ്മള് അംഗീകരിച്ചു കൊടുക്ക ആ വഴക്ക് പറയണം അടിക്കല്ലു പിള്ളേരെ അടിക്കരുത് ന്നാ പറയുന്നെ ഇന്നാലും നമ്മൾ അടിച്ചു പോകും. അടിക്കരുതെന്നാ അവര് പറയുന്നത് അവരെന്നല്ല പറയുന്നേൽ കാര്യമുണ്ട് അടിച്ച് വേദന അറിഞ്ഞു കഴിഞ് കഴിഞ്ഞാൽ പിന്നെ ഒണ്ടല്ലോ അവര് നമ്മളെ പറയുന്നത് പിന്നന്നാ നമ്മള് പറഞ്ഞാ കേ ട്ടാലും അവര് പറയും രണ്ട് അവര് ചിന്തിക്കുന്ന അങ്ങനെയാ അടിച്ചു കഴിഞ്ഞ രണ്ട് അടി തരു ക്കും അത്രേ ഉള്ളൂ അല്ലാതൊന്നും ഇല്ല അതന്നെ അപ്പൊ വേദന സഹിക്കാം അവർക്ക് ആ ഒരു ഇതാവും പക്ഷെ എങ്ങനെ തല്ലാതിരിക്കും ചെല നേരത്ത് നമുക്കും അങ്ങ് മൈൻഡ് മാറിപ്പോമ്പോ അങ്ങ് അറിയാതങ്ങ് അടിച്ചു പോവും
ആഹ്
പല പ്രാവശ്യം ഓർക്കും അടിക്കരുത് അടിക്കരുത് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് നമ്മളെ തല്ലി നമ്മുടെ അമ്മമാര് വരെ പറയും പറഞ്ഞു മനസ്സിലാക്ക് പറഞ്ഞ് മനസ്സിലാക്കെന്നു
പറഞ്ഞ് പറഞ്ഞ് തലേലെ വെള്ളം വറ്റത്തേ ഒള്ളു
തല്ലിയ അമ്മമാര് വരെ പറയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ
അതെ
പക്ഷെ നമുക്കു അന്നെരം പറഞ്ഞ് മനസ്സിലാക്കാൻ പോണം ഒരു അടി കൊ പക്ഷെ ഒരു അടി കൊടുക്കുമ്പോ അത് കറക് റ്റായിട്ട് വരിവേം ചെയ്യും പഠിക്കുന്ന കാര്യമൊക്കെയാണ് ഇവിടെ കറക്റ്റ് വരും ഒറ്റെയൊരണ്ണം കൊടുക്കുമ്പോ അതെങ്ങനെയ അറിയത്തില്ല പുള്ളി ഓർത്തിരിക്കും
അല്ലേ അതും ഇല്ലല്ലേ
ആഹ് ഇല്ലെങ്കിൽ മറന്നു പോവും ആ ഒറ്റെരെണ്ണം കൊടുക്കുമ്പത്തിന് പെട്ടെന്നങ്ങ് ഓർത്തോളും
ആഹ് എന്നാൽ ശരി എന്നാലേ